കേൾക്കുന്നില്ലേ
ഏ കേൾക്കുന്നുണ്ട്
ആ ഒക്കെ നല്ലത് സുഖയിട്ട് പോണൂ
ചായൊക്കെ കുടിച്ചോ രാവിലത്തെ പണികളൊ ഒക്കെ കഴിഞ്ഞോ
ആ രാവിലത്തെ പണികൾ ഇനി തുടക്കാനും തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ട്
മക്കളൊക്കെ സ്കൂൾ പോയോ
മക്കളൊന്നുല്ല
ഇല്ലല്ലേ സോറിട്ടോ
ഉം ആ ഫുഡ്‌ ഇന്ന് ഇവിട നേർച്ചല്ലേ അപ്പൊ ഇവിടെ മദ്രസ്ന്ന് കൊണ്ടരും ചോറൊക്കെ
ആണല്ലേ അപ്പൊ ഇന്ന് റെസ്റ്റ് ആവും
ആ ആ
പിന്നെ പുസ്തകങ്ങളൊക്കെ വായനൊക്കെ ഉണ്ടോ
ആ ഞാൻ വയ്ക്കലൊക്കെ ഉണ്ട്
ഉം യാത്രയക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ
യാത്രക്കെ ഇഷ്ടാണ്
ഉം ഉം അപ്പൊ അവിടെ കാലാവസ്ഥ എങ്ങനെക്ണ്ട്
വെയിലാണ്
വെയിലാണല്ലേ അവിടെ നിക്ക് നല്ല മഴയാണ് നല്ലല്ലാ അത്യാവശ്യം തിരക്കേടില്ലാത്ത മഴയള്ള
ഏ അവിടെ ഇന്നലെ ചെർദന മഴേ മഴക്കെ ഉണ്ടായിരുന്നു ഇന്നപ്പോ അങ്ങനെ വെയിലടതിണ്ട്
പിന്നെ പാചകങ്ങളൊക്കെ എങ്ങനെ ചെയ്യോ പാചകൊക്കെ ചെയ്യോ
പാചകം സാധാ പാചകങ്ങളൊക്കെ ചെയ്യും ഇ ബിരിയാണി അങ്ങനത്തെ ഒന്നും ഞാൻ ഉണ്ടാക്കല്ലേ
ഇല്ലല്ലേ ബിരിയാണി ഒക്കെ സിമ്പിൾ അല്ലേ വലിയ സംഭവംന്നും അല്ലല്ലോ
ആഹ ഞാൻ ഇമക്ക് നോക്കൂന എനിക്ക ഇഷ്ട ഇല്ല വേറെ ഇണ്ടാൻ പോ നമ്മക്കിപ്പോ ആരല്ലല്ല പിന്നെ
ആഹ കഴിക്കാന എങ്ങനെ ബിരിയാണിയൊക്കെ കഴിക്കൻ ഇഷ്ടാണോ
കഴിക്കൻ ഇഷ്ട്ട വലിയ ഇതൊന്നുമില്ല ഞാൻ സാധാ ഭക്ഷണം എന്താ കഴിക്കലൊക്കെ
ആ ആ എന്താണ് വെജിറ്റബിൾ ആണോ അതാ വെജി എന്താണ് ഇറച്ചി മീനൊന്നും കഴിക്കൂലേ
എല്ലാരും ഇഷ്ടല്ല അധി - എനിക്ക് വെജിറ്റബിൾ അണ് ഇഷ്ടം
ആ പച്ചക്കറിയോടാണല്ലേ താല്പര്യം പച്ചക്കറി ഐറ്റംസ് വെറൈറ്റി ആയിട്ട് പുതിയ വിഭവങ്ങളൊക്കെ ആക്കി ഉണ്ടാക്കുവോ
ആഹ അതൊക്കെ ഇണ്ടാക്കിയലുണ്ട് അവിയല് തോരന് അങ്ങനത്തൊക്കെ അങ്ങനത്തൊക്കെതാ അതൊക്കെ ഇണ്ടാക്കും
അപ്പം വെജിറ്റബിളിലാണ് പച്ചക്കറിയിലാണ് എക്സ്പേർട്ട്
ആഹ ആ അതെ
പച്ചക്കറികളൊക്കെ എങ്ങനെ നറുക്കാന ക്കെ എല്ലാരും സഹായിച്ചു തരുമോ
പിന്നെ അ ഇവിടെ ഇനന്നത്തുനന്നെ അധികം ഉണ്ടാക്കല്
ആണല്ലേ ഞാന് അത്യാവശ്യം പാചകം അം ചെയ്യും ഉം ഇറച്ചി മീന് ആ അങ്ങനെ ഐറ്റംസ് ആണെങ്കിലും പച്ചക്കറിയ ഐറ്റംസ് ആണെങ്കിലും നല്ലോണ്ണം പാചകം ചെയ്യും
ആഹ
പരിപാടികൾക്കും കാര്യങ്ങൾക്കുംൊക്കെ ഇവിടെ ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കാറ്റ ന്ന് വാങ്ങല് കുറവാണ് സദ്യ ഐറ്റംസ് പായസം അങ്ങനെ അവിയല് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നന്നായി ഉണ്ടാക്കും പിന്നെ ഇറച്ചി മീൻ ബിരിയാണിൊക്കെ സമന്തി അങ്ങനെയാണെങ്കില് അതും ചെയ്യും വീട്ട് വെച്ചിട്ട് തന്നെയാണ് ചിക്കൻ ഐറ്റംസ് കോഴിയ കൊണ്ട് പല രൂപങ്ങള്ൾ പല
ആഹ ആഹ ഇവിടെ പാർസലൊന്നും ഏൽപ്പിക്കലില്ല കാക്കക്ക് ഓട്ടർ മണി ദൊഡ മനയാ അങ്ങങ് എന്ത് അതൊക്കെ ഉണ്ടാക്കും പരിപാടികൾക്ക് കോന ഉണ്ടാക്കാം
ആഹ ആഹ ആഹ
അതിന് ചിക്കന കൊണ്ട്ല്ല ഐറ്റംസും അല്ലേതും അറേഞ്ച ചെയ്യും കൊണ്ടും
ആ സ്ക്രീനിില് ടൈം കാണി നിക്കുന്നുണ്ടോ ങ്ങക്ക്
ഏലേ
സ്ക്രീനിില് എന്റെ സ്ക്രീന് ഓഫ് ആയിണം ഓൺ ആായ ാലി കോള് കട്ട്ായാലോന്ന് വെ താണ്
ടൈമ് നാലിന്റ്റേ ആവണോള്ളൂ
ആണല്ലേ
ആഹ് ആ ആഹ് ആഹ്
അയ്യോ കോള് കട്ടായിട് ഇല്ലല്ലോ
ഇല്ലല്ല കോള് കെട്ടായിട്ടൊന്നുംല്ല
ഉം
ആ
രാവിലെന്നെ എന്താ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കി
പുട്ടുണ്ടാക്കീന്
പുട്ടോ
ആഹ്
പുട്ട്ക്ക് കറിയോ
പുട്ട്ക്ക് കറി ചെറുപ്പയറായിരുന്നു
ചെറുപ്പായറ് തേങ്ങ അരച്ചിട്ടാണോ വെക്കുക
ഞങ്ങളീ രണ്ട് രീതില് വെക്കും തേങ്ങേര്ച്ചിട്ടും വെക്കും എരക്കാതിം വെക്കും നിന്നെര്ച്ചിട്ടാ വെച്ചെ
താളിപ്പാക്കി വെച്ചിട്ട്ണ്ടാവും വെക്കൂലേ
ആ ആ അധികം തേങ്ങ അര്ച്ചിട്ടാണ് വെക്കാ വടെ കൊർച്ച് പെ ആൾക്കാര്ണ്ട് ഏഹ് എട്ടൊമ്പ ആൾക്കാര്ണ്ട് ഇപ്പൊ ഞങ്ങ തേങ്ങ അര്ച്ചിട്ടന്നെ വെക്ക
ആഹ വല്യയ ഫാമിലി ആവു
വല്യയ ഫാമിലിയാ കൂട്ടുകുടുംബാർഞ്ഞ ഇമ്മി ഇപ്പിണ്ട് ഞാനും നേട്ടൻന്നും നാത്തൂനും ഒലെ മക്കളും
ആ ഒന്നാലും തെര്ക്കെടില്ലാത്ത ഇപ്പൊക്കെ ചെറിയ ചെറിയ അണുകുടുംബങ്ങളാണല്ലോ ഇപ്പൊക്കെ ആ ഒരു അവസ്ഥക്ക് അത് വല്യയ കുടുംബം തന്ന്യാണ്
ആഹ് ആഹ്
തിലൊരു ഉമ്മേം ഇപ്പിം അയിലേക്കുള്ള മക്കളൊല്ലേ ണ്ടാവ
ആഹ്
അപ്പത് കൂട്ടുകുടുംബത്തില് പെട്ട തന്യാണല്ലോ
ആഹ് ആഹ് നിങ്ങളെങ്ങനെ കുടുംബൊക്കെ
ഞങ്ങള് കുടുംബപ്പോ ഞങ്ങള് ഒറ്റക് ക്കാണ് കൂട് കൂട്ടത്തില് ഉമ്മണ്ട് ആ തറവാട് വ്ടാണ് കൊഴപ്പൊന്നുല്ല അങ്ങനെ പോണു മക്കളൊക്കെ ഇണ്ട് മ മറ്റു മക്കളൊക്കെ ഇണ്ട് എല്ലാരും വേറെ പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങള് ചെറിയ അണു കുടുംബമായിട്ട് അങ്ങനെ പോണു
ആഹ് ആഹ്
കൂളില് പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പൊ അങ്ങനെ വിളിച്ചു നോക്കിയതാണ് ഫ്രീ സ്കൂള് ബസ്സിന് വിടണം മൂന്ന് പേരുണ്ട് മക്കള് ഓ മൂന്നാള് മൂന്ന് ബസ്സിന് മൂന്ന് സ്കൂള് ആണ് അങ്ങനെ മൂന്നാളും പോയി മക്കൾ പോയി കഴിഞ്ഞിട്ട് ഒരു തിരക്കുണ്ട് ഉണ്ടാവുമല്ലോ ഇനി കൊറച്ച് ക്ലീനിങ് ഉണ്ട് അടുക്കള ക്ലീൻ ചെയ്യാനുണ്ട്
ആഹ് ആഹ് അതൊക്കെ പോയി കഴിഞ്ഞിട്ടാ നല്ലത് പോകുന്നതിൻ്റെ മുന്നേ ക്ലീൻ ചെയ്തിട്ട് കാര്യം കാര്യമില്ല
ആഹ് ഇനി മീൻ ഉണ്ട് ഫ്രിഡ്ജിന്ന് പുറത്തെടുത്ത് വച്ചിട്ടുണ്ട് മീന് ഏഹ്ഹ് വെക്കാ ക്കാനുണ്ട് കറിയായി ചോറായി ഉപ്പേരിയായി ഇന്ന് വെണ്ടക്ക ഉപ്പേരി വെണ്ടക്ക വെണ്ടക്ക മെഴുക്ക്‌ പുരട്ടിണ്ടല്ലോ അത് മക്കൾക്ക് നല്ല ഇഷ്ട അപ്പം വെണ്ടക്ക വെച്ചു ചോറ് വെച്ചു ആ കറി പരിപ്പ് താളിപ്പ് പരിപ്പും ഉണ്ട് താളിപ്പരിപ്പും തക്കാ ക്കാളിയിട്ട് താളിച്ചു വെച്ചു. മക്കള് പിന്നെ സ്കൂളിലേക്ക് കറി കൊണ്ടോവാൻ മടി ടിയാണ് ഉപ്പേരി അങ്ങനെ ഐറ്റംസ് മാത്രേ അച്ചാറ് ഉപ്പേരി അങ്ങനെയൊക്കെ കൊണ്ടോവാറുള്ളൂ
ഏ ഇബടെ മക്കക്ക് പൊരികളാണ് കിഴങ്ങ് പൊരി അങ്ങനെ
ആ അതും പറ്റും കേങ്ങ പൊരീം പറ്റും പക്ഷേ തേ തേങ്ങ ഏ എപ്പോഴും കൂടുതൽ കിഴങ്ങ് കഴിക്ക്ണത് ഹൽ ആരോഗ്യത്തിന് വളരെ
നല്ലതല്ല ഓൽക്ക് ഓൽക്ക് മക്കക്കതാ കൈപ്പങ്ങ പൊരിച്ച് കെയങ്ങ് പോര്ച്ചാ
ആ ആ കയപ്പങ്ങ പൊരിച്ചാലും നല്ല ഇഷ്ട്ടാണ് പക്ഷെ അത് സ്ക്കൂ സ്കൂളിലേക്കെ അങ്ങനെ കൊണ്ടോവാറില്ല കൈപ്പങ്ങ പച്ചൊക്കെ പൊരിച്ചിട്ട് ട്ട് നല്ല ഏ ച്ചി ക്കൻ പൊരിച്ചത് പോലെ പൊരിക്കും കൈപ്പങ്ങ അപ്പൊ ഓര് കൊണ്ടോകും പക്ഷെ അത് സ്കൂളിലേക്ക് അങ്ങനെ അത് കൊറച്ച് കൊറച്ച് റിസ്കാണ് കുറച്ച് സമയം എടുത്ത് വേവണല്ലോ അത് വേവാന് മസാല പോരട്ട്യാച്ച് പിന്നെ കോളി ഫ്ലവ ഫ്ലവർ പൊരിച്ചത് അതൊക്കെ തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെയാണ് കൊണ്ടോവാ അപ്പ ന്നലെ കോളിഫ്ല ന്നിട്ടുണ്ട് അപ്പൊ രാത്രി നന്നാക്കി വെക്കാൻ പറ്റ പറ്റാത്ത കാരണം ഇന്ന് വെണ്ടക്ക പെട്ടന്ന് അറിഞ്ഞ് അത് ഉം ഉപ്പേരിയാ ഇത് കൊട് ത്തയച്ചു ഫ്ലവർ ആവുമ്പം അതിന് രണ്ടും യൂസ് ചെയ്യും രണ്ടും ഒരുപോലെ യൂസ് ചെയ്യും വിറകടുപ്പുണ്ട് ആ വിറക്ണ്ട് ഇത് ഈ ഇപ്പൊ കൊറച്ച് കൊറവാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ആ കൂടുതല് ണ്ടാക്കി വെക്കാള്ള സമയം കിട്ടിയില്ല നോമ്പായി വ ന്നല്ലോ അപ്പോഴത്തോക്കും മഴയായില്ലേ അപ്പം കുറച്ച് വിറക് കുറവാണ് എന്നാലും അടുപ്പത്ത്തന്നെയാണ് കൂടുതൽ ചോറും ഒര് അടുപ്പിൽ രാവിലെ തീ മൂട്ടിയാൽ ആ പെട്ടെന്ന് പെട്ടോന്ന് കാര്യങ്ങള് ചെയ്യാലോ പിന്നെ ഇനി ശേഷം ഉള്ളതൊക്കെ ഇപ്പൊ അടുപ്പിൽ തീ ഇട്ടിട്ടുണ്ട് ഇനി ഇപ്പോൾ മീന് ഗ്യാസ് മല് ചെയ്യും
ആഹ് ആഹ്
രണ്ടും ഒരുപോലെ യൂസ് ചെയ്യും ഗ്യാസ് ഒരു രണ്ടു മാസം കക്ഷ്ടിച്ച് കിട്ടാറുള്ളൂ കൂടുതലൊന്നും ഞാൻ ഗ്യാസ് ഉപയോഗ ആ അല്ല അതാണ് ആ രണ്ടു മാസം ഞാൻ വിറകടുപ്പും ആ വിറകടുപ്പും ഉപയോഗിക്കണോണ്ട് പിന്നെ വൈകുന്നേരം ഉള്ള സംഭവം ഒക്കെ ഗ്യാസിലാണ് ചെയ്യുന്നത് വൈകുന്നേരം എന്തെങ്കിലും ഫുഡ്ക്കെ ട്ടെന്ന് ഉണ്ടാക്കാണെങ്കിലും കുട്ടികള് സ്കൂൾ വിട്ട് വരുമ്പോ എന്തെകിലും ചായക്ക് കടിയൊക്കെ ചെയ്യാണെങ്കിലും അതൊക്കെ ഗ്യാസ് മതി രാവിലെ മാത്രമേ അടുപ്പത്ത് വിറക് പത്ത് ചെയ്യാറുള്ളൂ പിന്നെ വെറകടുപ്പില് മൺചട്ടിയിലൊക്കെ വെച്ചാല് ഞാൻ കരുതിയിരുന്നോ മീൻ വിറകടപ്പത്ത് മൺചട്ടില് വെക്കണം എന്ന്
ആ ആ
അപ്പോഴത്തേക്ക് മക്കള് പോകാനായപ്പോത്തേക്ക് പറ്റിയില്ല സമയം കിട്ടില്ല അപ്പൊ ഇനിയിപ്പോ ഗ്യാസിലന്നെ ചെയ്യണം ഏ ആ അല്ലെ പിന്നെ രണ്ടാമത് ആ ര രണ്ടാമത് ആ നോക്കട്ടെ സാഹചര്യത്തിനനുസരിച്ച് വിറക് ചകിരി ഒക്കെ നല്ലോണം ചകിരി ഒക്കെ അത്യാവശ്യം നല്ലോണം ഉണ്ട് ഇവിടെ അപ്പൊ അങ്ങനെ അത് തീരും വേണല്ലോ.
ആ തീരുമ്മാണം.
അയിന് വേണ്ടിട്ട് മറ്റത്ങ്ങനെ എടുത്തച്ചെടുത്തച്ച് ഒരുപാടെ ടുത്തെച്ചിട്ട് കാര്യല്ലല്ലോ. ഉപയോഗിക്കാല്ലോ.
ഗ്യാസിനുതിനൊക്കെ വെല കൂടാണ് കിട്ടാ വല്ലാതെ ആവാണ്.
ആ സമയം എടുക്കണ്ടല്ലോ ഇപ്പൊ ഗ്യാസിന്. പ്പതിന്റെ എടക്ക് കൊറച്ച് ഭയങ്കരടൈറ്റ് റ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നല്ലോ ഇപ്പൊ പ്രശ്നൊ ഉം വെലയും കൂടി. ണ്ട് അപ്പ നമ്മള് ഒന്നും കൂടെ വിറകടുപ്പ് ചൂസ് ചെയ്യാം ഷെ വിറകിലും അതുപോലെ വെലണ്ട്.
ആ ആ അതെ വാങ്ങണോർക്ക്‌
വാങ്ങി ഉപയോഗിക്കൊണോരാണെങ്കിൽ വെറകിനും നല്ല വെലള്ള സംഭവാണ് ആ അങ്ങനെ നോക്കുമ്പ ഗ്യാസ് ആ ഉപയോഗിക്കണം വാങ്ങുന്നോർ ക്കാണി നമ്മ ക്കു പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവിശ്യം ഉള്ളോണ്ട് പിന്നെ തെങ്ങ്ണ്ട് അപ്പ തേങ്ങേ ചകിരിയും മട്ടലും അങ്ങെൻത്തൊക്കെണ്ടാവണതോണ്ട് വെല്ല്യ കൊഴപ്പില്ലാതങ്ങനെട് വെറകടുപ്പ് കത്തിച്ച് പോം. കത്താം അങ്ങനെ വല്ല്യ പ്രയാസൊന്നും എനിക്ക് തോന്നാറില്ല. അത് കൊഴപ്പില്ല മ്മള് ചെകിരി വെച്ചിട്ട് ഓലക്കൊടിം വെച്ചിട്ട് അങ്ങട് കത്തിച്ചാല് അങ്ങനെ കത്താറ്ണ്ട്. പിന്നെ ഞാന് ഒര് കൊറച്ചധികം വെറക് അടുപ്പിന്റെ ചോട്ടില് കൊണ്ടന്ന് വെക്കും. അന്നിട്ട് ഇ പിന്നത് തീരുമ്പോലും അ എകദേശം ഒരു മാസത്തേക്കുള്ളവെറകൊക്കെ ആ അടുപ്പിന്റെ ചോട്ടിലന്നെ കിട്ടും. ഇത്രേം വെല്ല്യ സ്റ്റോറേജാണ്. പേയ്സ്ണ്ട്. അപ്പ അങ്ങനെ ചെയ്യും. അങ്ങനായതുകൊണ്ട് കൊഴപ് പ്പല്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകു
ആ ആ
പത്ത് മിനിറ്റ് ആയിട്ടോ ശരി എന്നല്
ട്ടെ
മ്